ഉണ്ടോ
ആ കേൾക്കുന്നില്ലേ ഓക്കേ അപ്പ നമ്മക്ക് കു കുട്ടിക്കാലത്തെ കുറിച്ച് സംസാരിച്ചാലോ
ഓക്കെ നമ്മള ടോപ്‌ ഇന്ന് അതാക്കാം
ഓക്കെ മം കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോ എന്താ വച്ചാല് ഭയങ്കര അമ്മക്ക് ഏറ്റവും ലൈഫിൽ ഇഷ്ടമുള്ളൊരു ടൈ ആണുള്ള കുട്ടി
ഉം ഇപ്പ വെച്ചോക്കുവാണെങ്കില് നല്ല മെമ്മറീസ് ഉള്ള ടൈം ആയിരിക്കും
അതെ നമ്മുക്ക് ഭയങ്കര എന്താ പറയാ എപ്പോളും മനസ്സിൽ നമക്ക് തിരിച്ചു പോകാൻ തോന്നണ ഒരു കാലഘട്ടമാണ് നമ്മള കുട്ടിക്കാലം എന്ന് പറയണത് ആണല്ലോ അങ്ങനെയല്ലേ എന്താ വച്ചാല് അന്നത്തെ ആ ഒരു ടൈം കുട്ടികളാണ് നമുക്ക് ഇ ഇപ്പത്തെപോലെ ലൈഫിലുള്ള ഉത്തരവാദിത്തങ്ങൾ ടെൻഷൻസ് ഇല്ല നമ്മള് സ്കൂളിൽ പോകുനു ആ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താക്കന് സന്തോഷം കണ്ടെത്താണ് നമ്മള് ഒരുപാട് ഗെയിംസ് കളിക്കണ് അങ്ങനത്തെ ഒരു കാലം ഭയങ്കര എൻജോയ്മെന്റ് ഉള്ളരു
ഇതൊന്നുംല്ല നമ്മക്ക് ടെൻഷന് കാര്യങ്ങൾ ഒന്നുംല്ല ഒന്നും അറിയണ്ട ഉ എൻജോയ് ചെയ്ത് നടക്കണ കാലമാണ് ഇപ്പ ആലോയ്ക്കുമ്പോ ഇപ്പൊ ആലോയ്ക്കുമ്പോ ആ കുട്ടിക്കാലത്തേക്ക് പോവാൻ തോന്നുന്നു അങ്ങനെയാണ്
മ്
ഇപ്പൊ പൊതുവേ ഒരു പറച്ചിലാണല്ലോ കുട്ടികൾന്നെ ആയിരുന്നാ മതീയ്നിം നമക്ക് ഒരു പറിച്ചിലുണ്ടല്ലോ ചെ ചെറുതായിരിക്കുമ്പോ നമുക്ക് വലിയ ണ തോന്നും പക്ഷെ വലുതായി കഴിഞ്ഞാൽ നമ്മുക്ക് ആ കുട്ടികളന്നായ മതേനിയ തോന്നും
ആഹ അതെ അതെ
മ്
ചെറിയ കുട്ടികളൊക്കെ കാണുമ്പോങ്ങനെ തോന്നും ഓ എന്തൊ രസാണ്പ്പൊ ഓലെ ലൈഫ് എന്താ ഞമ്മക്ക് ഭയങ്കര ഉത്തരവാദിത്തവം കാര്യങ്ങളൊക്കെ ആയാണ്ട്
അതെ നമ്മള് വ വലുതാകുംതോറും നമ്മളെ ടെൻഷൻസ് കൂ ണോ ലൈഫിൽ എന്തെിലൊക്കെ തീരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം തന്നെ ഓരോരോ പ്രശ്നങ്ങള ഉണ്ടാകും
മ്
അതെ സ്കൂൾ ജീവിതത്തിൽ എന്താച്ച ല് സ്കൂ നമ്മള സ്കൂൾ ലൈഫില് കുട്ടിക്കാലാണല്ലോ ഏറ്റവും കൂടുതല്
ആ അതന്നെ സ്കൂൾ ലൈഫാണ് ഏറ്റവും അടിപൊളി ലൈഫ് എപ്പളും ഞമ്മക് മെമ്മറിസ്
ആ മെമ്മറീസ് ഉള്ള ഒരു കാലഘട്ടാണ് പിന്നെ നമ്മള് സ്കൂളിൽ പോക പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒരു കൂട്ടം ഫ്രണ്ട്സ് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ച് സ്കൂളന്ന് വൈകി വീട്ടില എത്തണ്
അന്ന് മൊബൈല് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഫുൾ
അതെ അതാണ് ഇപ്പത്തെ കുട്ടികൾക്കൊന്നും കുട്ടിക്കാല ഒന്നുല്ല കാരണം ഫുൾ ടൈം സ്മാർട്ട് ഫോണില് ഗെയിംസ് ആനിമേഷന് മാങ്ക പക്ഷെ നമ്മളെ കുട്ടിക്കാലൊന്നും അങ്ങനല്ല
ഫുള് കളികളാണ് ഞമ്മള് ഫുള്ള് കളികാൻ കളികള് വർത്താനം
അതെ ഐ തിങ്ക് നമ്മളെകൊയറ്റം എൻജോയ് ചെയ്തിട്ടുണ്ടക അല്ലെ ലൈഫ് നമ്മള നമ്മളെ മുന്ന മറ്റ ആളുകളും ബിക്കോസ് അമ്മക്ക് അതൊക്കെ കിട്ടിയണ്
ശരിയണ് ഇപ്പൊ വരുന്ന കുട്ടികൾക്കാണ് ഫുള്ള് മൊബൈലക്കാണ് നേരെ ണെ പറലേ അതുപോലെയാണ് ഫുള്ള് സ്മാർട്ട് ഫോൺ കാര്യങ്ങള് പുൊറത്തിറങ്ങണില്ലല്ലോ ഫുള് എല്ലാരും വീട്ടിനകത്ത്
അതെ ഫുള്ള് ഫോണിലും കാര്യം കളിക്കുണില്ല നമ്മളൊക്കെ എത്ര ഓടി കളിച്ചതാ ഇവര് കളിക്ക്ണുല്ല
ഞമ്മളൊക്കെ ആയന്ന് രാവിലെ തന്നെ വീട്ടിൽന്ന് ഇറങ്ങിയെ പോവും പിന്നെ വെകുന്നേരം ആയ്കാരം വരിക ഫുള്ള് ഫ്രണ്ട്സിന്റെ
അതെ നാട് മൊത്തം കറങ്ങിട്ട് നമ്മള് വീട്ടിന്ന് വീട്ടിലെത്തുള്ളൂ
അന്ന് നമുക്കല്ലേ ചീത്ത കിട്ടലും വയക്ക് പറയലും ഒക്കെ അയ്കരം വൈകുന്നേരം വീട്ടില എത്തുമ്പോ
ക്കെ നമ്മള് ഫുള്ള് കറങ്ങി വീട്ടിലെത്തുള്ളൂ പിന്നെ കൊറേ കളികളും അന്നത്തെ കളികൾ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അത് അറിയന്നല്ല
അറിയാനല്ലേ ഇപ്പൊ ആ കളികളൊന്നുല്ല ഇപ്പൊ നോക്കി ഇപ്പ ആ പണ്ടത്തെ ടൈപ്പ് ഓഫ് എന്താ ഏ ന്താ സാറ്റുകളി കൊത്തങ്കല്ല് ആഹ ആ കളിയൊന്നും ഇപ്പല്ലലെ
ഇല്ല ഇപ്പൊ കളിയല്ലല്ലോ ഓലി ഇപ്പം ഒരു റോബോട്ടിക്ക് പോലെ രാവിലെ എണീ സ്കൂൾ ബസ്സ് വരന് കൊണ്ടുപോക്ണ് വൈന്നേരം വീട്ടില് എറക്ക്ണ്
ഫുള്ള് നടന്ന് ഞമക്ക്ന്നൊക്കെ ബസ്സിലൊക്കെ പോവാൻ പൂതിയക്കരോ ഫുള്ള് നടന്നാണ് നമ്മള് പോവാ പോവാലും പോയാലും
അയിന്ശേഷോ ഇങ്ങട്ട് വെര് ന്നതോ കുപ്പിയില് വെള്ളം ആക്കിയിട്ട് അയി ന്റെ മുന്നിലോരു ഹോള് കൊടുത്ത് അത് റോട്ടില് മൊത്തം ചിത്രം വര
ആഹ പിന്നെ നമ്മള് സ്കൂള് ഓർമ്മണ്ടോ എന്താ ഓരോ ഭാഗത്തക്ക് പൊന്നോലെ മൂന്ന് ലൈനക്കെ ആക്കും
ആ പണ്ട് സ്കൂളുകളിലൊക്കെ ആ ലൈൻ ആക്കിട്ട് മുന്നിലൊരു ഒരു പോലീസ് ഉണ്ടാാവും കുട്ടി പോലീസ്
ആ ആ ശരി ശരിയാ
ആഹ് പിന്നെ ആ ഹതെ സ്കൂളിലൊക്കെ ആണെങ്കിൽ എന്താ എന്താ കോഴിമു ട്ടയും പാലും
ആഹ ഉം നമ്മള് പോവുമ്പോ കിട്ടും ആ പ്പലോയ്ക്കുമ്പൊക്കെ
അതെ ഇപ്പത്തെ കുട്ടിൾക്ക് അങ്ങനത്തെ മെമ്മറീസ് ഒന്നുല്ല അമ്മളെത്ര അമ്മള ത്ര പാത്രം ചിരട്ടയൊക്കെ വെച്ച് കളിച്ചിണ്ട് മണ്ണൊക്കെപയോകിച്ച് മണ്ണിൻ്റെ ചോറ് പച്ചകറികള് എല പച്ചക്കറികള് പിന്നെ എല പൈസ
എല പൈസ
അതെ എത്ര കളിച്ച് പിന്നെ അമ്മള് അമ്മള് ള്ളന്ന് കൊറെ നാട്ടിലൊക്കെ കോറെ ഏ ഭയങ്കര പ്രായയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ടെനി വല്യയ വല്യയ മാവ്
ആഹ അയിന്റെ മേലെ കേറ
ആഹ ഇപ്പങ്ങനെന്നുല്ല മാവ് അതൊക്കെ മുറച്ച് കളഞ്ഞില്ലെ ഇപ്പം റോഡ് പിന്നെ മരം ആ മറ്റേ അമ്മള് നഗ ഒട്ടിക്കാനൊക്കെ ഒരു മരം
ആഹ ആഹ ആഹ് ഇപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ കാണ റീൽസിലൊക്കെ ഇങ്ങനെ കാണും ഉം ആ റീൽസിലൊക്കെ ഇങ്ങനെ കാണാ
അതെ ഇപ്പൊ ന്താണ് ഇപ്പ മ്മളെ കുട്ടിക്കാലം അത്രക്ക് ഇൻട്രസ്റ്റിങ്ങ് എനി പ്പമ്മളിങ്ങനെ തമാശക്ക് അമ്മളിപ്പം എന്താ എന്താ കളിക്കണത് ന്നൊക്കെ ചോദിച്ച് കടന്ന നമ്മള് അസൈൻമെന്റ്സിനേ കുറച്ചൊക്കെ പറഞ്ഞ അ മ്മളിപ്പൊ എന്താണ്
ഇപ്പ
ലൈഫ് ടോക്സ് ആാണ് ലൈക്ക് ജോലി എന്തായി അങ്ങനെയള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ റീൽസ് അങ്ങനെ കാണാം പക്ഷെതാണ് യഥാർത്ഥ സിറ്റുവേഷൻ
ഉം ശരിയാണ് അമ്മളെ സ്കൂൾ ടൈ മാണ് നമ്മളെ ഏറ്റവും എൻജോയ് ചെയ്ത ടൈമില്
അതെ നമുക്ക് പോവാൻ തോന്നണൊരു എന്താ ഭയങ്കര ഒരു സ്വീറ്റ് മൊമെന്റ്സ് അമ്മുക്ക്ള്ള പിന്നെ അവിടുത്തെ ഫ്രണ്ട് അപ്പഴത്തെ ഫ്രണ്ട്സൊക്കെ ഇപ്പളും ഉണ്ട് ജെനുവിൻ ആയിട്ട് ഓര് ഇപ്പളും നമ്മൾ ക കണ്ടാലും ഓരു എന്താ പറയാ പണ്ടക്കെ നമ്മളെ ഫ്രണ്ട്സിനെ കണ്ടാലും നമുക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യില്ല പക്ഷെ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയല്ല വെറും എന്താ അഡ്വാൻടേജ് ഉണ്ടെങ്കിൽ മാത്രം കൂടെ നടക്കണെ അതെ അങ്ങനെ സൊസൈറ്റി ആയി മാറി ക്ക്ണ്
പണ്ട് നമ്മള് ഫ്രണ്ട്സ് ആയോല് ഇപ്പളും നമ്മളെ കൂടെ ഉണ്ടാവും അ ഭയങ്കര ഒരു ബോണ്ടയിക്കാരം
അതെ അത്രയും വർഷത്തെ ബോണ്ട് ഇപ്പളും ആ സൂക്ഷിക്ക്ണ്ടെങ്കില്
ആ അതെയാ ആ അതന്നെ
എന്താ ജീവിതത്തിൽ എന്താ ഒരുപാട് സന്തോഷം നൽകിയ ഒരു നിമിഷങ്ങളാണ് ഈ മറ്റേ കുട്ടി കാലം എന്ന് പറഞ്ഞ എന്താച്ചാ നമ്മള് മാക്സിമം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ടൈം കൂടിയാണല്ലോ അതായിക്കും നമ്മൾക്ക് അങ്ങ് ആ ഒരു ടൈമിലേക്ക് പോവാൻ തോന്നുണത്
തോന്നണ അതാണ് ഇപ്പളാണ് നമ്മക്ക് തൊക്കെ മനസ്സിലാവ പക്ഷെ അന്ന് നമുക്ക് ഒന്നും അറിയീല അന്ന് ജസ്റ്റ് ആ ടൈം എൻജോയ് ചെയ്യാ അത്രേ ഉള്ളൂ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ
ആ ടൈമിലുള്ളപ്പോ മനസ്സിലായിലാച്ച എന്താച്ചാ നമ്മക്ക് അന്ന് ഈ തിരക്കും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇ ല്ലല്ലോ
ആഹ ശരിയാണ്
ആഹ് പിന്നെ എന്താ ജീവിതത്തില് കുട്ടികാല ഓർമ്മകളും സന്തോഷവും ഒക്കെണ് പിന്നെ മാങ്ങക്കെ പൊറുക്കാൻ പോയ ഓർമ്മണ്ട്
ആഹ മാങ്ങ ഇപ്പന്നെ എല്ലാരും നമ്മളെ പേരൻസ് ന്നെ പറയേണെക്കാ എന്താ ഇപ്പത്തെ കുട്ടികളൊന്നും മാങ്ങ പൊറുക്കാൻ പോകൂല പണ്ടത്തെ കുട്ടികളൊക്കെണ് നമ്മളെ ടൈമിലൊക്കെയാണ് ഓല് പറയല്ലോ മാങ്ങ എന്താ ഒരു കാറ്റടിച്ചാ ഇപ്പ എല്ലാരും ഇണ്ടാവും മാവിന്റെ ചോട്ടില്
അതെ ഇന്റെ തറവാട്ടിലൊക്കെ ഇണ്ടേനു നമ്മളെ തറവാട്ടില് വല്ല്യരു മാവുണ്ട് ട്ട് ഒരു കാറ്റടിക്കുമ്പം നാട്ടാര് മൊത്തം എന്താണ് വരും ബിക്കോസ് അത്രയും മാങ്ങാ അയിമന്നു വീകാൻണ്ട് അത്ര മാങ്ങ വീണിട്ട് എല്ലാരും ചാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാ വര ബിക്കോസ് അത്ര വല്യ അത്ര പ്രായള്ളെ ഒരു പാറന്റെ മേലെ മേലന്ന് മരം അപ്പം അത്ര മാങ്ങ വീണിട്ട് നാട്ടിലുള്ള എല്ലാ എല്ലാരും വരോല്ലോ പൊർക്കാൻ അതൊക്കെ വെട്ടിക്കളഞ്ഞു ഇപ്പൊ എന്താ വീട് വക്കേണ്ട ആവശ്യം കൊണ്ട് നികത്തി ഇതൊക്കെ വെട്ടി കളഞ്ഞോണ്ട് അപ്പൊ മാങ്ങയുല്ല
ശരിയാണ് ഇപ്പൊ കൊറെ മരങ്ങളൊക്കെ മുറിക്കണ്ടി വന്നിലെ
അതേ പിന്നെ റോഡ് ഇദൊക്കെ ഇതാക്ണോണ്ട് റോഡ് സൈഡിലൊക്കെ ആണല്ലോ പണ്ട് ഒരുപാട് മരങ്ങൾ കുഴിച്ചിട്ടത്
ഉം ഉം പിന്നെ വല്യ മരത്തിമലൊക്കെ ഇതുണ്ടാവും ഊഞ്ഞാല ഊഞ്ഞാല കെ
ആ അതും ഇപ്പത്തെ കുട്ടികൾക്ക് വല്യ ഇൻട്രസ്റ്റ്ല്ല കാരണം ആ മരത്തിലുള്ള ഊഞ്ഞാലേൽ ആട ടുന്നതും ഇപ്പോ എന്താ സ്കൂളിലൊക്കെ ചെറിയ കമ്പിന്റെ ഊ
ആ കമ്പീന്റെ ഊഞ്ഞാല ആഹ് പക്ഷെ മരത്തില് കെട്ടിണ്ടാക്കും ഉഉം ഫീലില്ല ശരിയാണ് ആഹ് ചില മരത്തിന്റെ അടിയൊക്കെ നല്ല ക്ലീനൊക്കെ ആക്കി ഭയങ്കര ഒരു ഹോം ഫീൽ ചെയക്കാരം ചെല മരങ്ങളൊക്കെ
ന്താലും നല്ല പതിഞ്ണ്ടാവും
ആ ഊഞ്ഞാ അവിടെരു ഊഞ്ഞാലിം പിന്നെ പിന്നെ കുറ്റി പ്പെര അങ്ങനത്തെ ഓരോ
ഓ എത്ര നമ്മൾക്കൊക്കെ എത്ര കുറ്റിപ്പെരണ്ടേനു ഒരു കടകള് ഇല പൈസ കൊടുത്തി ട്ട് മണ്ണിന്റെ പൊടികൾ വാങ്ങ ചുവപ്പ് പൊടി കറുപ്പ് പൊടി വെള്ള പൊടി പച്ച ഞ്ചസാരേം മൊളക്‌ക്കൊ ക്കാക്കിട്ട് മഞ്ഞപ്പൊടി. പല കല്ലുകള് തേടിട്ട് ഒരതി ഒരതി പൊടി
ആ ആ വീട്ടില് ഒറങ്ങും വേണം നമ്മക്ക് അവ്ട്ന്ന് ഫുള്ള് ഫുഡ്ഡയ്
ഓ പിന്നെ പിന്നെ അമ്മള് വീട്ടിന്നൊക്കെ അരിയൊക്കെ കട്ടി ടുത്ത് ഒറിജിനൽ ചോറൊക്കെ ണ്ടാക്കാൻ തൊട്ങ്ങിനൂ ചായൊക്കെ
ചെറ്താണ് അമ്മളെ പാത്രങ്ങള് അടുപ്പും പാത്രങ്ങളും ഉം സി എന്താ സിഗർ ലൈറ്റ് അങ്ങനത്തെ ലൈറ്ററൊക്കെ എടുത്തണ്ട്രുരും കാണത കൊണ്ട്റും ന്നിട്ട് ഇണ്ടാക്കും.
ആഹ അപ്പൊ ഓക്കെ ഓക്കെ ശരി എന്നാൽ ട്ടോ
ക്കെ